ഹലോ കേക്കെണ്ടാ ടാ. ഉം ഷർഫോ ഹലോ? പിന്നെ എന്താ? അത് നോക്കും പറയാ, അത് കൊഴപ്പൊന്നുമില്ല.
ആഹ് പറ, പറ,
ഇതിലങ്ങെ നമ്മൾ കീപാഡ് എടുക്കാ? ടൈപ്പ ചെയ്യുമ്പോഴൊക്കെ?
ഈ ആപ്പിലോ?
ഉം. അപ്പോ നമ്മളെ കോൺടാക്ട് ഹിസ്റ്ററി കിട്ടണ്ടേ, നിയിപ്പോ എങ്ങനെന്റെ-
ഒറ്റടുത്തന്ന്- മറ്റേ കോപ്പി പേസ്റ്റ് അടിച്ചാൽ മതി. അവിടെ കോപ്പി, ഇത് രണ്ട് ഇവിടെ പേസ്റ്റ് അടിച്ചാ മതി.
ആഹ് ആഹ് എന്നിട്ട് കോൾ ചെയ്യാം
ഇങ്ങട്ട് കോളിയോ? പിന്നെ ഇന്നലണ്ടേ കോഴിക്കോട്ട് രാവിലെ പോയിട്ടോ വൈ ഫുള്ള് മഴ
ഏഹ്
ഫുള്ള് മഴ ഇവിടുന്ന് അവിടുക്ക് എത്ത്ണ വരേ മഴ
അത് ഞാൻ സ്റ്റാറ്റസ് ഇട്ട് കണ്ടല്ലോ
ആഹ് സ്കുട്ടിമേ ഞാൻ പോയില്ലേ എന്താ മഴ അറിയോ മഴണ്ടാവുന്നില്ലത് അറിയാം മഴ ജൂൺ മാസമാണ് മഴക്കാലാണെന്നലത് അറിയാ
അല്ലടാ അപ്പൊ ഇലക്ട്രിക് ഐറ്റംസ് സാധയങ്ങളൊന്നും എടുത്തില്ല
ആഹ് പൈസ തെകഞ്ഞില്ലേ പൈസത് മറ്റേ കണകുണ സാധനങ്ങൾ എടു ത്തിട്ട് തന്നെ ലാസ്റ്റ് ബില്ല് വന്ന് നോക്കുമ്പോ പത്തൊമ്പതിനായിരം രുപയാണ് ബില്ല് വന്നെ പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി ചില്ലാന റുപ്യ
ഉം ഉം
അതീന്ന് എതെടുതുക്കുണ് തട്ടക്ക് വെക്കാ തട്ട് വക്കാൻ പറ്റിയൊരു സാധനം എടുത്തിട്ടില്ലായി ഫുള്ള് മറ്റേ റസ്പയറായി സ്‌പെയർ ഐറ്റംസകും ഞമ്മുക്ക് അത്യാവശ്യം വരുന്ന സാധനങ്ങൾ ഇയി എമർജൻസി എ നമ്മള് ഈ ഫോറൊൾട്ടിന്റെ ബാറ്ററികളും അതേ മാരി പിന്നെ സോളര് മിഷീന് ലോക്കൽ മൾട്ടി മീറ്ററ്‌ റിമോട്ട് അങ്ങൻത്തെ ഐറ്റംസാള് ടനെ പൈസ ഇതായില്ല മറ്റവന് ഇരുപതിനായിരം ർപ്യ ങ് മറ്റൊ ഇരുപത് ഇരുപതിനായിപൊക്കെ മറ്റ കൊടുത്തു ഇരുപതിനായിരത്തി ചിലാറ്പയൊക്കെ എടുത്ത് മറ്റോ
ഉം ഉം
ഓർ ഒരു പത്ത് ർപ്യ കണക്ക് കൂട്ടിതയ്നു
വേറെ എവിടുക്കേലും പോയോ?
വേറെ ഞമ്മളാ ഒരു ഹിൻസാല് ജി എസ് എം സിസ്റ്റം ഉണ്ടായില്ലേ നമ്മളാ ഓട്ടോമാറ്റിക്കിന്റെ സിസ്റ്റം അത് മറ്റേ അതിന്റെ ടീംമാള് കോഴിക്കോടാണ് അപ്പൊ ആഹ് വയ്ക്ക് വര്ണുണ്ടെങ്കില് അവിടെ വരോണ്ടുന്ന് പറഞ്ഞിന്നു
ഉം
അപ്പോ ഞാൻ അവിടുന്ന് പോന്നപ്പോൽ ക്ക് വിളിച്ചു
ഉം
എന്നിട്ട് പോന്നപ്പോ അവിടെ ഇറങ്ങീട്ട് പിന്നെ അവിടെ കണ്ടണ്ട് ഓലെ സംഭവങ്ങളൊക്കെ സംസാരിച്ചിട്ടാ പോന്നത് ഓല ക ഈ സംഭവങ്ങൾ അതിന്റെ കാറ്റ്ലോഗും സംഭവങ്ങളും ഒക്കെ തന്നു നിങ്ങ ആ ഏരിയയിൽ നിങ്ങൾ ചെയ്യയാണെന്നുണ്ടെങ്കില് നമുക്ക് വേണ്ടതൊക്കെ ചെയ്യാ എന്നൊക്ക പറഞ്ഞട്ടത് പോലെ അതിന്റെ കാര്ങ്ങൾ പറഞ്ഞ
ഉം
കുറച്ചേരം അവിടെ നിന്നു പിന്നെ അങ്ങനെ പുക്ക് പുക്ക അങ്ങനെ പോന്നു പിന്നെ ഒന്ന് രണ്ടടത്ത് പള്ളക്ക് കേറി അതെന്താച്ചലെ അത് ലോക്കല് ലോക്കൽ ടീമുകളെ മറ്റെ വല്ലാതെ പ്രൊമോട്ട് ചെയ്യേണ്ടന്ന ഒരു ഉദ്ദേശം അതായത് ബ്രാൻഡ് ആയിട്ട്ള്ള സംഭവങ്ങൾ അതായത് അത്യാവശ്യം വലിയ വീടുകളുണ്ടല്ലോ
ഉം
അങ്ങൻത്തെ നോക്കാം കാരണം ഇത് അത്യാവശ്യം കോസ്റ്റ് വരുന്ന സംഭവണ് അപ്പോ വല്യ വീടൊക്കെ ആണ്ന്നുണ്ടെങ്കില്. പിന്നെ ആൾക്കാര് അഴിമെ റെയ്റ്റ് നോക്കൂല്ല. നമ്മൾ ഈ സാധാരണക്കാര് ലോൺ ഇടു റ്റ്കാണ്ട് അറുന്നൂറ് എഴുന്നൂറും അല്ലെ ആയിരം സ്ക്വയർ ഫീറ്റ് വീട് വെക്ക് ണോലോട് വള്ളം ഓട്ടോമേറ്റിക് ടാങ്കിക്ക് എത്തിച്ചേരാം നാലായിരറ്പ്യ മാണംന്ന് പറഞ് കഴിഞ്ഞാല് അത് ഞങ്ങള് മോട്ടറ് ഇട്ടോണ്ട് പ റിം. ആഹ്
അത്പ്പൊ ഞമ്മളോടന്നെ പറഞ്ഞോക്ക
അഹ് ഇപ്പാ സുച്ചൊന്ന് അണ്ട് താത്ത അയ്ല് ഞങ്ങൾ ചെയ്തോണ്ട്
ഉം ഉം
അപ്പൊ അങ്ങൻത്തെ ആൾക്കാരോട് ഇതിനെപ്പറ്റി സംസാരിച്ച്ട്ട്‌ കാര്യല്ല. അപ്പൊ ഓലറിയണ ഇതെന്നേണ്. നമ്മള് ഇപ്പ നമ്മളവിടെ പള്ളിന്റെ ഔട്ക്കേ ഈ. ജിയസം കൺണ്ട്രോള് മറ്റെ സിമ്ണ്ടല്ലോ സിം ഇട്ണ സംഭവം ഇണ്ടല്ലൊ.
ഉം
അത് ചെയ്തു. അതിന് ഏകദേശം എത്ര റേയ്റ്റ് വന്നു അറ്യാെ. പിന്നെ ഏ എട്ടായിരത്തി ചിലാനൊറ്പ്യ ടോട്ടല് എട്ടായിരറ്പ്യേറ്റെ ടോട്ടല് വന്നു സിമ്മ്ട്ണ സിസ്റ്റത്തിന്. അത് വെക്കലും ഫിറ്റിങ്ങും ഒക്കെ പാടെ.
ഏത് ആ
അത് പള്ളി പള്ളി കൊറേ ദൂരേണ്. ആ പള്ളി കൊറേ ദൂരേണ്. കെണറ് കൊറേ ദൂരേണ്. ഏകദേശം അര കിലോ അര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് കെണ്ണറും പള്ളി അപ്പൊ ഔട്ന്ന് വെല്യ മറ്റെ രണ്ടച്ച് പി രണ്ട്ച്ച് പ്പിന്റെ ഒക്കെ മറ്റെ മോ ഇട്ടാണ്ടണ് വള്ളട്ച്ച്ണത് അപ്പോ അവടെ കറണ്ട് വൽച്ചിക്കാണ്. അല്ലാ ഇബട്ന്ന് അത്രയും വയറ് ലോങ് പോയാ ഔടെ കറന്റ് കൊറീല്ലെ
ആ ആ
അപ്പൊ ഔടെ ഔടെ പാനൽ ബോഡും തും ഔടെ വച്ചാണ്ട് അവ്ടെ തന്നെ കറണ്ട് വൽച്ച്ക്കാണ്. അപ്പൊ എന്താ വെച്ചാല് അവി ഇവിടെ ഈ ജി എസ് എം കൺണ്ട്രോള് വെച് കാണ. ഇന്നട്ട് ഇവട്ന്ന് നമ്മളെ അഞ്ചാളെ ഫോണ്. അയ്ല് ലോഗിൻ ചെയ്ത്ക്ക്ണ്. അഞ്ചാൾക്ക് അടി ആഹ് അടിച്ച് കഴിഞ്ഞാല് പിന്നെ ഓട്ടോമാറ്റിക്ക് അത് ഇതാവും.
പക്ഷെ സിംമ് റീചാർജ് ചെയ്യെണ്ട്യേ രൂലെ മാസം മാസം.
അവ്വാണ് അവ്വാണ് ബി എസ് എൽ ആ നൂറ്റി നാപ്പത്തേയ് ഉറ്പ്യ കേറ്റ്യാമതി.
ഉം കൊഴപ്പൊന്ന്ല്ല
അല്ലെങ്കി എന്ത അല്ലെങ്കി ഔടെ പോയി ഇടണം.
ഉം ശാസ്ത്രത്തിന്റെ ഒക്കെ ഒരു വളർച്ചെ
അ എ ശ്വാസത്തിന്റെ ഒരു വളർച്ച താണ് അപ്പൊ സാധൻത്തിന് ഞമ്മക്ക് ഫിറ്റിങ് ചാർജ് ഏകദേശം ആയിരര്പ്യ തന്നു.
ഉം ഉം
പിന്നെ ഞാന് ഞാനായിട്ട് വർക്ക് ഇട്ത്തതോണ്ട് ഇൻ കയിമ ഏകദേശം ആയിരം കിട്ടി. അങ്ങെനെ ഇൻക്ക് ഏകദേശം രണ്ടായിരം കിട്ടി. അത് ലാസ്റ്റ് കഴിഞ് ഇതാക്ക്യേപ്പ ഓല് ഇങ്ങട്ട് തന്നപ്പള അറിണ്ട്ടൊ അത്രണ്ട് ന്ന്ല്ലെത്.
ഉം
ഓഡ്രു ഇന്റതന്നേണ്. ഫിറ്റിംഗ്‌ ഇന്റതന്നെ. അതുകണ്ട് ഏകദേശം രണ്ടായിരം ഉർപ്യാേളം ഇൻക്കയ്മെകിട്ടി.
ഉം ഉം
മറ്റേത് അല്ലാന്ന്ണ്ടെങ്കി ഫിറ്റിംഗിന് ആയിരൊറ്പ്യ കിട്ടും.
ആപ്പ. പണി കിട്ടുകയാണെങ്കിൽ അത്യാവശ്യം ഒരു മേ മൂന്ന് വർക്ക് കിട്ടിയായില്ലേ അത്യാവശ്യം ഒരു ദിവസത്തില്.
ആഹ് ആഹ് അത് മതി അതായിന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഓൽക്ക് തന്നെ ഉണ്ടാവില അത്ര വർക്ക്.
ഉ പിഞ്ഞാ ഐ ക്ലാസ്സുകള് മാത്ര വെക്കണ്ടാവല്ലേ.
അവിടെ നമ്മള ഇവിടുന്ന് പോരുന്ന അവിടെ എന്താ പറയാ. കോഴിക്കോട്ന്ന് പോരുന്ന അവിടെ ഏകദേശര് വലിയൊരു. സ്ക്വയർ ഫീറ്റ് വീടുണ്ട് അവിടെ രണ്ട് ലക്ഷം ഉർപേകാത്ര ഓല് ഓട്ടോമേഷൻ ചെയ്ത്ക്ക്നത്.
രണ്ട് ലക്ഷം റുപ്യക്കോ
ലോക്കല് പരിപാടി അല്ല ഓലതെങ്ങനെ വെച്ചാല് രണ്ട് ലക്ഷം എന്ന റഞ്ഞാല്. ഓൽക്ക് ഒരു കുയൽ കിണറുംണ്ട് ഒരു മോട്ടറും ഉണ്ട് സാധാ കിണറുംണ്ട്.
ഉം ഹലോ.
കേക്കണ്ടോ ഒരു കോയൽ കിണറും ഉണ്ട് ഒരു സാധാ മോട്ടറും ഉണ്ട്.
ഉം
പിന്നെ അയിന്റെ പുറത്ത് പിന്നെ ഒൽക്ക് ജലനിധിന്റെ വെള്ളം വരുന്നുണ്ട്.
ഏ
അത് മൂന്നും പാടെ ഒരുമി ഓട്ടോമേഷൻ ചെയ്തിക്കാണ് കോയൽക്കണറില് വെള്ളം ഇല്ലന്നുണ്ടെങ്കിൽ. കിണറില് വെള്ളല്ലാന്നുണ്ടങ്കി കിണറ്. കോയൽക്കിണർന്ന് എടുക്കും കോയൽക്കിണറില് വള്ളം. ഇല്ല എന്നുണ്ടെങ്കിൽ ജലനിധിന്റെ വള്ളം വരികയാണെങ്കിൽ മറ്റേന്ന് രണ്ട്ന്നും ഇടുക്കില്ല ജലനിധിന്റെ വള്ളം കയറും. അത് ഫുള് ഓട്ടോമാഷണ് പിന്നെ ചെടി ചെടികൾ ഇണ്ടവിടെ. ചെടികളൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് നനക്ക.
ഉം ഉം.
ചെടികളെ മൊർറ്റിലൊക്കെ പൈപ്പും വാൾവും മറ്റേ നമ്മളെ സോളിനോട് വാൾവ ഒക്കെ വെച്കാണ്ട്. ടൈമർ വെച്ചാണ് ഓട്ടോമാറ്റിക്കില് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റ്
ആ സിസ്റ്റം ഒരുവിധംള്ളവരൊക്കെ ചെയ്യേണ്ടട ഈ കടത്തെ ഗാർഡൻ വർക്കരൊക്കെ. അങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇജ് പറഞ്ഞമാതിരി മോട്ടർ.
പിന്നെ അതേമാതിരിപ്രഷർ പമ്പ് ഇല്ലേ പ്രഷർ പമ്പ്.
ഉം
പ്രഷർ പമ്പിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വേറൊരു സംഭവം.
ഉം ഉം.
പ്രഷർ പമ്പ് വെള്ളംല്ലാതെ ഓടിക്ക കഴിഞ്ഞാല് പ്രഷർ പമ്പ് കംപ്ലൈന്റ് ആവൂല്ലേ. അത്.
ഉം.
പിന്നെ ഗേറ്റോട്ടോമേഷോ.
ഉം അതൊക്കെ ചെയ്ണ്ട ഓല്.
അണെ ആഹ് അതൊക്കെ ചെയ്യണ്ട് ഏഴേ മുക്കാലിന് ഇവിടന്ന്റങ്ങു ഏഴേമുക്കാലിന് ഞാൻ ഇവിടന്ന്റങ്ങു. ഏഴേ മുക്കാലിന് വിടന്ന് ഇറങ്ങൂ. അവടത്തും ന്ന വാ ഹലോ
ഹലോ
ആഹ് അപ്പൊ അതൊക്കെ ചെയ്യണണ്ട് പ്രഷർ പമ്പ് വെള്ളല്ലാതെ വർക്ക് ചെയ്താല്.
ഉ
അത് മറ്റേ ഓഫ് ആവും ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യൂല
ഉം ഉം
അങ്ങനെയൊക്കെ പല സംഭവങ്ങളും അത് അതാ ഒര് ലോ ലോക്കല് നമ്മളി ചെറിയ പെരക്കാർക്ക് ചെയ്ത് പറഞ്ഞാ ഓല് പിന്നെ അയിന് അയിലും വെല കൊറച്ചത് അവിടെ കിട്ടാണ്ട്ന്ന് പറയുമ്പോ അങ്ങനത്തെ ആൾക്കാരോട് വർ താൻ തന്നെ പറയാരിക്ക നല്ലേ
ഉം അതായത് ഇബ ഇബല്ക്കേ ഇബലക്ക് അധികോം ഇബലെ ബി ഞാനിടക്ക് അതായത് സിറ്റിയിലാകും എറണാകുളം
ആഹ് ഓല് കോ ഓലെയ് കോ കോഴിക്കോടാണോല് ചെയ്യണത് മെയിനയിട്ട് കോഴിക്കോട് ഹൈലൈറ്റ് മാള് പിന്നെ ഫോക്കസ് മാള് ഏതൊക്കെ മൂന്നാല് മാള്കള് അതേ മാരി നോളജ് സിറ്റിണ്ടല്ലോ മർക്കസ് നോളജ് സിറ്റി
ഉം
അത് അയിലൊക്കെ ബലാണ് ഓട്ടോമേഷൻ ചെയ്തിക്കണത് ഇഞ്ഞി ഓലാ ഏരീല് ഓട്ടോമേഷന്റെ എന്ത് വർക്ക് വരാണെലും ഫുള്ളിവൽക്ക കിട്ടും ചെയ്യാ
ഉം
പ്പൊ ഹൈലൈറ്റ് മാളിന്റെ എവിടെ ബിൽഡിംഗ് വരാണെങ്കിലും അവിടെ ഓട്ടോമേഷന്റെ മൊത്തം വർക്ക് ഇവര്ക്കേക്കാരം
ഉം
അതേമാരി ഈ ഫോക്കസ് മാള് അങ്ങനെ കുറെ സംഭവങ്ങൾ പറഞ്ഞു അയിന്റോക്കെ എവടെ വർക്ക് വരാണെങ്കിലും ഇവൽക്ക കിട്ട
ഉം അങ്ങനെ ന്നട്ട് എപ്പളാ എത്തിയത്
ഞങ്ങളിബിടുന്ന് പോയത് കറക്റ്റ് ഏഴ് മണിക്ക് പോയി രാവിലെ ഏഴ് മണി ക്ക് ആറേ നാല്പ്പതൊക്കെ ആയപ്പോ ഞാൻ പെരേന്ന് എറങ്ങി ഞാനൊരു ആറേ മുക്കാലിന്റെ മുമ്പ് ഞാവിടെ എത്തിക്ക്ണു മറ്റോൻ വരാൻ നേരം വൈകി
ഇന്നലെ കട തൊറന്നിട്ടില്ല
അങ്ങനെ ഏകദേശം ഏഴ് മണിക്ക് ഇന്നലെ ഫുള്ള് ലീവ് ഇന്നലെ എന്റർടൈൻ ചെയ്യാൻ പോയി ആടിയോമെ
ഏഹ് ഉം ഉം റെയിൻ കോട്ട് ട്ടിട്ടിട്ട്
റെയിൻ റെയിൻ കോട്ടുട്ടിട്ടാണ് പോവുന്നെ വല്യ സീനൊന്നുല്ല മഴാണെങ്കിലും കോട്ടുണ്ടല്ലോ പിന്നെ ഹെൽമെറ്റും ണ്ട്
ഉം
മറ്റേ ആഹ് മ ഒന്നായിട്ട്ട്ണ കോട്ടല്ലേ ബാ ബാക്കിലിരിക്കണ ആൾക്കാർക്ക് കോട്ടും പാന്റും ണ്ടായിരുന്നു ഒരാൾക്ക് ഒരു കോട്ടും ഒരു പാന്റു ഉണ്ടായിരുന്നു അത് ബാക്കിലിരിക്കണ ആളിടും മുന്നിലാവുമ്പോ സ്കൂട്ടി ആവുമ്പോ മറ്റേതിട്ട മതിയല്ലോ
ആഹ് മതി പേന്റുമക്ക് വരുലല്ലോ അല്ലേ
ഇല്ല ല്ല
ഉം മാറി മാറി ഓടിച്ചുവൊ
മാറി മാറി ഓടിച്ചും അതെന്തേലും ആവശ്യത്തിന് എവിടേലും ചായുടിച്ചാനൊക്കെ നിർത്തുമ്പോ പിന്നവിടുന്ന് അങ്ങട്ട് ഓനെ കൊണ്ട് ഇട്പ്പിച്ചും
ങ്ങനെ കൊറച്ച് ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ഐറ്റംസ് പിന്നെ തെകയിലല്ലേ അതല്ലേ പെട്ടെന്ന് മൂവെയ്യ അതും
ഏതാ അതാണ് മൂവെയ്യ പക്ഷെ ഇതെന്താ വെച്ചാലേ ഇത് മൊത്തത്തിൽ ഇത് നല്ല ഇത്ണ്ടാവു എന്താ പറയാ മാർജിനേ ഇപ്പൊ മോസ്പറ്റിയ നമ്മൾ പെരിന്തൽമണ്ണ ന്ന് എടുക്കണെങ്കി നാൽപ്പത്തഞ്ചുർപ്യാ ഒരെണ്ണത്തിനെ റേറ്റ് അവിടെ പതിനൊന്നു ർപ്യക്ക് കിട്ടും
മോസ്‌പെറ്റ് ഓഹ് അപ്പൊ എരട്ടിക്ക ലാഭട്ക്ക്ണ്ല്ലേ
അത് ചെലത് അങ്ങനേണ്. ഇഞ്ഞി സാനത്തില് മാറ്റണ്ടോ ന്നാവോ ഐ ജി ബി ട്ടി പെരിന്തൽമണ്ണ നൂറ്റി ഇരുപത്റുപ്യള്ള ഐ ജി ബീ ട്ടി അവിടെ എഴുപതുർപ്യ. ഏകദേശം അയ്പത് ഉർപ്യോളം മാർജൻ ണ്ടാവും ഓല്ക്ക്.
ഉം
പിന്നെ അതേമായ്രി എന്താ പ റ കൊ കോമണ് ആയിട്ട് പറയാൻ പറ്റാ. റിമോട്ടേളൊക്കെ മറ്റേ ഇരുപത്തെട്ട് ഉർപ്യ മുപ്പത് ഉർപ്യ ഒക്കേണ് ഈ സണ് ഡയറക്റ്റ് യൂണിവേഴ്സൽ റിമോട്ടൊക്കെ വെര്ന്.
ഉം
അത് ഒരു ബോക്സ് കൊടുന്നാൽ ഇപ്പം മു മുപ്പത് ഉർപ്യയാണെന്നുണ്ടെങ്കി പത്തെണ്ണം കൊടുന്നാ മുന്നൂറുപ്യല്ലേ വരുള്ളൂ. അയമ്മ ക്ക് നൂ നൂറെണ്ണം ഏഹ് പത്തെണ്ണം നൂറുപ്യേക്ക് വിക്കാണെങ്കില ആയിര ഉർപ്യ കിട്ടൂല്ലേ.
ഉം പത്തെണ്ണം പത്തെണ്ണം നൂറുപ്യേക്ക് വിറ്റാ ആയിര ഉർപ്യ ആയിര ഉർപ്യ കിട്ടും.
ആഹ് ആയ്രൊർപ്യ വരും. അതിനാകെ മൂന്നൂറുപ്യ എക്സ്പെൻസ്.
ഉം ബാക്കി എണ്ണൂറുപ്പ്യ ലാഭം അല്ല എഴുന്നൂറുപ്പിം ഉം.
ഉം മെയിൻ റോഡിലാ എന്തായാലും പോയാ മെച്ചം തന്നേണ് പിന്നെ നമ്മക്ക് നമ്മളീ തി ൻ്റുള്ളില് നാല് ചുവരുൻ്റി ചോരിന്റെ ഉള്ളില് ങ്ങനെ ഇരിക്കല്ലേ.
ഉം ഉം ആഹ്
അയിന്റെ ഒരു എന്റർടൈമെന്റായി ഇന്നലെ വാങ്ങണെ ഫുള്ള് കറങ്ങലും ഒന്ന് രണ്ടോട്ത്ത് എറങ്ങി രാവിലെ പോയപ്പോ ഒരു ഹോട്ടല് കേറി ചായിം നൂൽപുട്ടും രണ്ടെഗും കഴിച്ചു. പിന്നെ ഉച്ചക്കൊരു ബിരിയാണി കഴിച്ചു.
ആഹ്
വൈന്നേരത്തൊരു ചായി ഒരു പഴം പൊരിം കഴിച്ചു. ജിമ്മ് ണ്ട്, ജിമ്മ് ഇന്നലെ തന്നെ പോകാതിര് ഇര്ന്നിട്ട്.
ഉം ഇപ്പെത്രെ വെയിറ്റ്?
അറുപത്തി ഒമ്പത്.
ഞാൻ മറ്റേതൊന്നൂടി ഓർഡർ ചെയ്തടാം മറ്റേ അയൽ കാരന്റിയും -
ആഹ്
ഒന്നൂടി ഓർഡർ കിട്ടീട്ടില്ല ഇന്നലേര്ന്നുട്ടോ ഓർഡർ ചെയ്ത്.